ഹലോ ആ എന്താ പാട്
സുഖാണേ
ആഹ് ചായടിച്ചോ ആഹ് സുഖാണ് ചായ കുടിച്ചോ ഉം
അവിടെ കുടിച്ചോ
ഇല്ലേ കുടിച്ചിട്ടില്ല കുടിക്കാൻ നോക്കണള്ളൂ ആഹ് സുഖണ് കൊഴപ്പൊന്നുംല്ല അങ്ങനെ പോണ്
പലഹാരങ്ങൾ എന്തൊക്കെയണേ ചോയ്ക്ക
പലഹാരങ്ങൾ ഇതാ ബേക്കറി സാധനങ്ങളുണ്ട് ഒക്കെണ്ട് ചായക്ക് ഒ പോയി ഒന്നും ഉണ്ടാക്കിട്ടില്ല ആഹ് ഞാൻ വിളിച്ചരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതെന്ന്
ആഹ് പറഞ്ഞോളൂ
ഞാൻ ബസില് യാത്ര ചെയ്തപ്പോ നല്ലൊ അനുഭവം ഉണ്ടായി അത് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു
ആഹ് പറയ് പറെയ്
ബസ്സിില് പോയപ്പോ ഇങ്ങനെ ഒരു കണ്ണാകത്ത ഒരാൾ വന്ന്ട്ട് പാട്ട്പാടി അതൊക്കെ കണ്ടപ്പോ എനിക്കൊരു അത്ഭുതം കണ്ടപ്പോ അത്രയും നല്ല
ആഹ്
നമ്മുക്ക് ഇതുവരൊയിട്ടരു പാട്ട് പാടാനാ അത് കയ്ല്ലല്ലോ പക്ഷെ ഈ ആൾക്ക അത്രയ നല്ല മനഹരായി പരാ പറ്റി അത്ര
ആഹ് ആഹ്
സന്തോഷം മനസ്സിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരാള് പഠിച്ചല്ലോ
ഉ
വിചാരിക്ക നമുക്ക് മനസ്സിലോരുണ്ട് അത്രയും മനോഹരയ് പാടിയായൽ ഇന്നട്ട് എന്തക്കെയാ അവടെ വിശ്
ആഹ് ഹ് ഹ് ഹാ അന്റെ ഈശ്വരൻ ഓരോ കഴിവ് ഓരോരുത്തർക്ക് കൊടുക്കില്ലേ അതങ്ങനെ.
ആ കഴിവ് കിട്ടിട്ടില്ല. പക്ഷെ ഒരു കണ്ണ് കാണാത്ത ഒരാളല്ലേ?
ഉം അതെ ആ അവർക്ക് ഓരോ കഴിവ് കൊടുത്ത്ട്ട്ണ്ടാവും ആ അതെ അതെ.
പിന്നെ?
പിന്നെ എന്തൊക്കെയ അഒടെ മഴയില്ലേ?
ഞാനും കാണാറുണ്ട്. ഓരോര്ത്തര് പാട്ട് പാട്ണതും ബസ്സ്ല് നല്ല അങ്ങനെ സ്റ്റാൻഡിലും ഒക്കെ വെച്ച്
നമ്മള് ബസ്സിൽ പോകുമ്പോ പലേ കാഴ്ചകൾ കാണാം നമുക്ക് അത്രയും നല്ല മനോഹരായ കാഴ്ചകളാണ് ബസ്സിൽ പോയപ്പം
വെയ്യാത്തോരും കഴ്ഞ്ഞ്ട്ട് വെയ്യാത്തോരൊക്കെ പാട്ട് പാടിട്ടും നമ്മളെന്തേലും കൊടുത്ത് കഴിഞ്ഞാ അവർക്ക്ന്തെങ്കിലും ഒരു ഇത്
അതെ ഉം
ആഹ് ജീവിതത്തിൽ അത്രയും നല്ലൊരു മനോഹരാക്കി തന്നിരു അതെ അതെ അതെ അതെ അതെ നമുക്ക് അത്രയും രസാണ് ആ ഒരു പാട്ട് കേക്കാൻ നമ്മുക്ക് അത്രയും ഒരു കഴിവില്ല. അവർക്ക് അങ്ങനായിട്ട് കഴിവ് കൊടുത്ത് ദൈവം.
ഉം ഉം അതെ അതെ അവരെ അങ്ങനെ സമ്പാദിക്കുന്നു. വേറൊരു രീതിയില് വരുമാനം ഇണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അറിയുന്ന രീതിയിൽ അവര് വരുമാനം ഇണ്ടാക്ക്ണു.
ആ അതെ
ഉം
എന്താലും ബസ്സ് ഇണ്ടായി ബസ്സിന് യാത്ര നല്ല സു ഒരു സന്തോഷത്തിനായി പോയി ആ പാട്ട് കേട്ടപ്പം നല്ലൊര മൻസ്സില് ഒരു ഇത് ഒരു സന്തോഷം തോന്നി.
അതല്ലേ ആഹ് ആഹ് ആഹ്
എന്തേ ഇങ്ങക്ക് പലകാരങ്ങൾ ചായേല്? ഇപ്പം മഴ പെയ്തിയിരുന്നു പോയി ആ അതെ അതെ.
ആഹ് ഉം പ്രത്യേകിച്ചൊന്നുംല്ല.
ആഹ്
ആശുത്രി പോയി വന്നപ്പം നേരം വെയ്കിപ്പം പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല.
അതെ എന്ത് പറ്റി?
അത് അച്ഛന് ഉഴിച്ചില്ണ്ടായിരുന്ന്.
ആര്യ വൈദ്യശാലേലേ. അപ്പൊ എവിടെ പോയിട്ട് വന്നതാ
നിങ്ങൾക്ക് ഇന്നല ഉണ്ടാവലുണ്ടാവും ബസ്സിൽ പോക പോല അനുഭവൊക്കെ
ഏ എനിക്ക് ട്രെയിനില് ബസിന് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് നമ്മള് സ്റ്റാൻഡ നമ്മ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ
അതെ
ഉം അങ്ങനെ നല്ല രസമാണ് നമ്മളിങ്ങനെ അല്ല ലയിച്ച് പോവത് പാട്ട് കേക്കുമ്പോഴേ അറിയാതെ നമ്മളിങ്ങനെ നമ്മളുടെ മനസ്സിങ്ങനെ ലയിച്ച് പോകും
ആഹ് അതെ ബസ്സിൽ ഇരിക്കുമ്പോത്തന്നെ നമുക്ക് സന്തോഷമാണ് അങ്ങനത്തെ ഒ ഒരു ആൾക്കാരെ കാണുമ്പോൾ
ഉം ഉം
പിന്നെ
ഇന്താ ന്നാ ശരിട്ടോ ആഹ്
ആഹ്
മക്കളൊക്കെ ഇതാ അവിടെ ചായ കുടിക്കാൻ ശരി
ആഹ് ആഹ് ശരി ശരി